ആഹ്
ഹലോ
ആഹ് എന്തെക്കേ വിശേഷം മ് എന്താ ഫുഡയ്‌ ച്ച് ങ്ങനെ കെട്ക്കെ
ഏ വിശ്രമത്തിലാ
ആഹ് വിശ്രമത്തിലാ
കുട്ട്യെന്താ
ആഹ് ഓള് കളിക്കാ അപ്പ്ങ്ങനെ ബുക്ക് ഇട്ട് കളിക്കാ ആ ബുക്ക് ഞാ വാങ്യേപ്പളേ ഒച്ചണ്ടാക്കാ ചെറ്യേ കുട്ട്യാ രണ്ട് വയസായ കുട്ട്യാ
ഏ എത്രാളാ
ക്ക് രണ്ട് ആള് മൂന്നാമത്തെപ്പ വ വിശേഷണ്ട്.
ഏ വല്ല്യേ ആള് പോയീണാ
എൽ കെ ജീല് സ്കൂള് പോയി
ഏ ശെരി ചോറിനെന്ത്യേണ്ടാക്കി
ചോറിനെന്താ ഇന്ന് ചേരങ്ങ തേങ്ങര്ച്ച് കറി വെച്ചു. പിന്നെ മീം പൊരി, ചീര പ്പേര്യേച്ചു. മീന് നെയ് എന്തോ നെയ് മീന് ഇത് വിര മീന് മ്
ചീര ഉപ്പേര്യോ ചീര നിങ്ങക്ക് ചീര ണ്ടതോ വാങ്യേതോ
വാങ്യേത് ഇക്ക അങ്ങാടി പോയപ്പളേ കണ്ടപ്പോ വാങ്യേത് ഉപ്പാക്കല്ലേഷ്ട്ടാ മ്
ചീരെക്കെ രസാണല്ലോ പച്ച ചോറ് അങ്ങനേ ത് ന്നാലോ? വെർതലേ ചീരീം കൂട്ടി നല്ല ടേസ്റ്റാണ് അങ്ങനെ ത് ന്നാന്. മ് മഴ ണ്ട
ഇന്ന് മയ ണ്ട് രാവിലെക്കെണ്ടേയ്നു.
ഏ നല്ല മയേനുലേ. ഇന്നലിം ഇന്നൊക്കായിറ്റ് നല്ല മയേ ഇപ്പോ ഒര് വെയ്ല്ണ്ട്ലേ ണ്ടല്ലേ ചെർതായ്റ്റ്. മെല്ലെ പോര്
പിന്നെ കുട്ട്യാള് ങ്ങക്കെത്ര പേരാ?
ക്ക് നാലാള്ണ്ടേ വല്ല്യാള് പത്തിലാണ്. രണ്ടാമത്താള് ഏഴ്. പിന്നത്തെ ആള് നാല് ചെറ്യാള്താ വര്ണ് വിട്ട് വര്ണ്ണ്ട് എൽ കെ ജ്യാണ്. വണ്ടി വന്ന് എർങ്ങി വര്ണ്ണ്ട്
ഇന്റെ മോള് വരാനായി മ്
സമയായ വെര്ണീം കാത്ത്ക്ക്ണീം ചായ ണ്ടാക്ക്ണീം ഒക്കെ ടൈമല്ലേ. മ്
പിന്നെ എന്താ ചോർക്ക് കൂട്ടാന്
ചോറിന് ഇന്ന് ചേമ്പ് കറി മീന് വ് മീന് പൊരിച്ചത്
ഉ ഉ ആ ഹസ്ബൻന്റോ
ഹസ്ബൻന്റ് വണ്ടി പോയിണേ വണ്ടി വണ്ടിയാണ് പണി ലോറിയാണ് അപ്പൊ അതില ഉടനെയിട്ട് മിനിഞ്ഞന്നും പോയത
ആഴ്ചയില വന്ന
ഏ
ആഴ്ചയിലാണ വരുന്നേ
ആ അഴ്ച്ചി അങ്ങനെയല്ല ലോഡ് കിട്ടിയാല് ഇപ്പൊ ചില ദിവസപ്പ ഇവിടെന്ന് നമ്മള് ലോഡി ഇവിടന്നന്നല്ലോടറ്റി വൈകുന്നേര ആകുമോ രാവില തൊട്ട കയിറ്റി തുടങ്ങുമ്പോ ഓരോരോ കടകളിൽലല്ല അപ്പ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ വണ്ടി ഇറക്കി ഇങ്ങനെ കയറ്റിപ്പോയി ഇവിടുന്ന് പോയി അവിടെ ദിവസ അവിടെത്തി ലോഡ ഇറക്കി അവിടുന്ന് പിന്നെ ലോഡ് കിട്ടിട്ട് വേണം ഇങ്ങോട്ട് പോയിരുന്നെങ്കിൽ അമ്മ മിനിഞ്ഞാന്ന് പോയത് ഇന്നല ഇടത്തി അന്നേരലോട ഇല്ല തിരിച്ച് അങ്ങനെ ലേറ്റ് ആയിയിരരുന്നു ഇപ്പോവിളിച്ചുക്കിയപ്പൊ ഇതുവരെ ഒന്നുംയിട്ടില്ല വെയിറ്റ് ചെയ്ത് കൊടുക്കണ ഗ്രൂപ്പ്ണ്ട് ലോറി ഗ്രൂപ്പ് ഈ ലോഡിന്റെ അപ്പൊ അതില ഇങ്ങനെ വരും ഇന്ന സ്ഥലം തൊട്ട് ഇന്ന സ്ഥലം വരെ ഇത്ര വാടക എന്നൊക്കെ പറഞ്ഞിട്ട് വരും അപ്പൊ അത് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പറിില് കോൺടാക്ട് ചെയ്യ എന്നിട്ട് ഇന്ന സ്ഥലത്തക്ക് അവര് വരാൻ പറയാപ്പ വണ്ടീട്ട് പോവാ അപ്പ അതാണ് പരിപാടി ആ അപ്പ ലോടടുക്ക ഏത ലോടും കൊണ്ടു പോവും കൊണ്ടുപോല അധികം തേങ്ങയാണ് കൊണ്ടരല്ല പിന്നെ സകൊണ്ടുവരാണ്ടാവും അതേപോലെ കല്ല് കൊണ്ടുവരാണ്ടാവും തെ കല്ലൊക്കെ ഒക്കെ കൊണ്ടരണ്ടാവും
രാത്രിയാണ് രാത്രിയാണോ
അങ്ങനെയൊന്നുംല്ല എപ്പളും വരും സമയം
ഉ അപ്പൊ സ്റ്റേ എവിടെ വണ്ടി തന്നെ
ആഹ അപ്പൊ വണ്ടിയിലാണേ പോയിട്ടിപ്പം ഞാന്ന് പോയതല്ലേ കൊറച്ച് ദിവസമായി ഉം ഞാന ആണല്ലള്ളൂ എത്തും കൊറച്ച കഴിയുമ്പോഴത്തേക്കൊക്കെ ഇന്നെ എത്തൂല രണ്ടുസം
ആഹ
എമ്പത്തൊന്ന് മുപ്പത്തെട്ട് ഞവിടെട് വന്ന
ആഹ ആഹ് ആഹ ഉ ഇപ്പട്ടിയ ഏ മോള് സ്കൂള വന്ന അവള് ഇന്നല് ക്ലിപ്പ് കി വന്നക്കണേ അപ്പെ ചോദിച്ച ക്ലിപ്പ് കിട്ടിയ ചോദിച്ചണേ
ഏ ആ ഫോണില് നോക്കണല്ലേ
ഏ
ഫോണില് നോക്കേണ്ടി വരൂല്ലേ
ഏങ്ങനാ
ഗ്രൂപ്പ് നോക്കാന പറെണ്
അല്ലേ ക്ലിപ്പ് മുടികുത്തിനേര്ന്ന് ക്ലിപ്പ്ആ ആ അ ഞാനേ അത്ന്ന്ന് കൊടുന്നക്കണ്ട ചോദിച്ചോളടെ അപ്പോ ന്റർന്ന് വണ്ടി ഞാൻ നോക്കട്ടെ ഇവിടെന്ന അറിയില്ല അവ ഒരു കളിക്കളിന്റെ കാരല്ല അവർക്ക്
ആഹ അതന്നെ ഏ ശരി ഉ ഉ ഇനിയിപ്പോ എന്താ കഴിക്കുവല ചാടിച്ചോ
ഇല്ല ചോറും കൊണ്ടാവലോ സ്കൂക്ക് കടി കൊണ്ടാവല്ലേ രാവിൽത്തെ ഇനിമേലയ്കി കഴിക്കും ഉം ചോറ മേലക്കിട്ട് ചോറിറക്കും എന്നിട്ട് വേം ഇറക്കും എന്നിട്ട് ഒരു നാല് മണി ഒരു അഞ്ചര മണിയ ഉ ചിലപ്പോ ഉറക്കും ഉറങ്ങാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ ചിട്ടത്ീച്ചിണ്ടല്ലേ കാരണം എന്താ പറയ നഞമ്മള് ബൈനാക്കുംർ ചെയ്യ പറയുമ്പോ അവ ഉറക്കം ത അപ്പൊ ഹോംവർക്ക് ചെയ്യാതെ കിടന്നങ്ങണം പിന്നെ രാവിലെ നീ നേരം വക്കും അപ്പോ ഞാന എന്താട്ടും ചിലപ്പോ സ്കൂളി ഇന്നലെ ഉറങ്ങീന ഇനി ഇന്നത്തെ
ഉറങ്ങിയ പിന്നെ ആ സമമാമാവാതെ അവനെണീക്കുവോ ഇ ഉറക്ക പിരാന്തൊന്നും ഉണ്ടാവൂല
അ പിാന്ത്ണ്ടാവും പിന്നെ എന്തെേലും മുട്ടായി ഒക്കെ കൊടുത്ത്അതങ്ങ് കൊടുത്തങ്ങട്ട് മാറ്റും
ഏ അ ശരി അങ്ങനെല്ലേ ഉം ഏ ശരി പിന്നെ ചോറ് ചെറുതിനിപ്പ എന്താ ചോ തിന്നു ചോറൊക്കെ ചെറിയ കുട്ടിചോറ ഭക്ഷണം കഴിക്കുവോ
ആഹ ഭക്ഷണം കഴിക്കച്ച അവമ്മള് വാരി എടുക്കണം
ആഹ് വാരി കൊടുക്കണല്ലേ സ്വന്തമായി തിന്നാന ആയിട്ടില്ലല്ലോ
ആഹ
ഉം
ഉ പിന്നെ അവളോ ഒറ്റക്കെ തിന്നും അവളെ പ്രായം കുട്ടിയുണ്ട്ും മുത്തശ്ശിന്റെ കുട്ടിയ അപ്പൊ അവൾ തിന്നുന്ന കാണുമ്പോ ആ ഇഷ്ട അപ്പം മാമൂ അറിയാം അപ്പൊ ഒറ്റക്ക് തിന്നണം നമ്മള് വാ കൊടുത്താൻ പറ്റൂല പക്ഷെ പള്ളയക്കൊന്നും ആവൂല എന്നാലും ഓക്കൊരഷ്ടത്തിനും മ തിന്ന അങ്ങനെ ഓര ഒറ്റണ്ട് ഒറ്റക്കെെള്ളയൊക്കെ ആക്കും പിന്നെണ്ട് നരത്തക്കെ ക്ക പോ പിന്നെ നമ്മള് കൊറക്കലാണ്
ഏ അല്ല വാരി കൊടുത്ത് കൊഴപ്പണ്ട് എനിക്കിന്റെ കയ്ന് കടച്ചില്ല വാരി കൊടുത്തല് എന്റെ ഷോൾഡറിന് ന്താ അറിയില്ല
ഉം എവിട ചേർത്ങ്ങക്ക് എൽ കെ ജിക്കൊണ്ട് വി
ഉം ആൺകുട്ടിയാണ് എനിക്ക് രണ്ടാണും രണ്ടുപെണ്ണാണ് വലുതാണ് വലുത് പെണ്ണ് പിന്നത്താണ് പിന്നത്തെ പെണ്ണ് പിന്നത്തെ ആണ അങ്ങനെയാണ് ഉം ആണും പെണ്ണുമാ പിന്നെ വല്യ ആള ഏഴിലല്ല പത്തിലാണ് മറ്റ ഏഴിലാണ് ചെറിയ ആള് നാലിലും അതിന്റെ താഴുള്ള ആൾന്ന് ചെറുതാണ് എൽ കെ ജിയില് ഓനപ്പ വന്നത് ഉ മറ്റല്ലോ ഇനി വരുമ്പോ അഞ്ച് മണിയാവും പെണ്ണ്പഠിപ്പിക്കൽ തുടങ്ങിയല്ലോ പിന്ന ഇപ്പ അതിന്റെ സമയമായില്ലേ എ പിന്നെ ആ ഇനി പോയിന് വന്നാ മോനന് പോവാണ്ട് ഗൾഫിന് അപ്പൊത്തേക്ക് വേഗം എന്നോടു പറയും ചായയും കടി ഒക്കെ ഉണ്ടാക്കി വച്ചേട്ടോ ഞാൻ വേഗം വരുന്നന് പോയതാ പോയ പിന്നെ ഹ ഹ ആഹ് ഇപ്പൊ പിന്നെ ദഫ് പഠിക്കല്ലേ ഇപ്പൊ
ശരിയന്നെ ആഹ്
ഉ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഇല്ല ഇന്ന് ഉണ്ടായില് രാവിലെ തൊട്ട് ഇപ്പം വെയില കഴിഞ്ഞ പ്രാവശ്യംക്ക ദഫ് പഠിച്ച പഠിച്ചു പഠിച്ച് മെല്ലിനും മെലിഞ്ഞു ഒരു ജാതി കോലാരുന്നു കാരണം തിന്നാനൊന്നും ശരിക്കും നേരെല്ലാതെ പോയില്ലേ
ആഹഹ് അതാണ് എ
മണ്ടയിലേ ആ എനീട്ട് ജാതി പോലെയ ആ വൈ കുനേരെ പഠിപ്പിക്കുക പിന്നെപ്പോ പിന്നെ മദ്രസ എടുക്കണ്ടേ ക്ലാസ് എടുക്കണ്ടെ ഉസ്താദൻമാർക്ക് അപ്പൊ അയിന് പോലെ ഇപ്പ വൈകുന്നേരം മാസത്തൂർക്കുമങ്ങനെ കല്പ്പിക്കുവ അതിന്റെടിൽ കിട്ടാ നീ അടിയൊക്കെുണ്ട് നല്ല അടിയും കിട്ടുന്ന പറഞ്ഞന്നോട് മദറസനയില്ലെന്നെ ഏഴാം ക്ലാസ് തന്നെ മദ്രസും സ്കൂളൊക്കെ ഇവര്നി ഒന്നി ച്ചങ്ങനെ ചേർത്തിട്ടെ ഒരിതിലന്നെ ചേർത്തത് കൊണ്ട് സ്കൂൾ മദ്രസൊക്കെ ഏഴന്നെ ഞാൻ ചേർത്തുമ്പ അങ്ങനെ എൽ കെ ജി കഴിഞ്ഞ പിന്നെ ഒന്നിച്ച് ഒന്നിക്കണ് ആക്കല അതൊക്കെ സ്കൂളൊക്കെ ആഹ് എൽ കെ ജി, യൂ കെ ജി കഴിഞ്ഞാല് നേരെ അങ്ങനെനങ്ങ് ചേർത്തും അല്ലാതെ ഇതാക്കലല്ലാതെ
ആ അതന്നെ അപ്പൊ ആറ് ആറു വയസാവൂലേ ആ ആറ് വയസ്സിലായിട്ടാ മദറസലാ
ആ മദ്റസ സ്കൂൾ അങ്ങനെ ചേർത്തു മാറാവോ അതല്ലടോ ഒന്നിച്ച് ഒന്ന ഒന്നാം ക്ലാസ്സക്കന്നെ കൊണ്ടക്കിയതാ
ആ
ഇത് മദ്രസക്ക് മുന്നിൽ ചേർത്ത് പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് സ്കൂളില് ചേർത്ത് അതിനൊന്നും നിക്കേല് പക്ഷേ ലാസ്റ്റ് ഇപ്പോഴെന്നേും അതിന് ബുദ്ധിമുട്ടില്ല ആ പിന്നെ പത്ത പത്താം ക്ലാസ് എത്തുമ്പോഴായി ഇപ്പ എന്റെ മോള് പത്ത് മദ്രസായി പത്ത് സ്കൂളായി അപ്പൊ കൊറച്ച് നല്ല പ്രയാസമുണ്ട് പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് അതിന് പത്താം ക്ലാസ്സ് അല്ലേ പിന്നെ ഞാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഉം ട്യൂഷന് ഓള് എട്ടാം ക്ലാസ് ഒൻപതൊക്കെ ട്യൂഷൻ പോണില്ല ഓൺലൈൻ ആയിട്ട് ട്യൂഷൻ പോയിരുന്നു ഇപ്പോള് ഒരു വർഷം പോവലില്ല ഇപ്പോള് എന്താ ഒക്കപ്പാടെ ഭാരമാണെനിക്ക് പഠിക്കാൻ കഴിയില്ല എന്നിട്ട് ഓള് പോയല്ലേ ഓള് പിന്നെ പത്താം ക്ലാസ് ഇപ്രാവശ്യം ഒരു കുട്ടിക്ക് സ്ക്രൈബ് ഉണ്ടായിന് അത് പിന്നെ എക്സ്പീരിയൻസ് ഒക്കെയാണ് പത്ത് എങ്ങനെയാന്നുള്ളത് ഈപ്രാവിശ്യം ഉള്ളരു കുട്ടിക്കെ എ പിന്നെ എന്താന്നുള്ളതെക്കെ അറിയാം ഉം
അങ്ങനെ അറിയാനോ വി പഠിച്ചിണ്ടാവൂലേ
ഓള് ഒമ്പതാം ക്ലാസ്സിലാക്കെ ഫസ്റ്റ് ക്ലാസ് എട്ട് എട്ടില് സെക്കൻോ തേർഡ് ഒക്കെ ആയിന് ഒമ്പതിലും ഒക്കെ ഒമ്പലും ഓക്കാരുന്നു ഫസ്റ്റ് ക്ലാസ് അപ്പൊ പിന്നെ അങ്ങനെ വിട്ട കുട്ടികളെ എടുക്കുവല്ലോ അതിന് മെമ്മന്റെം കിട്ടിയതല്ലാതെ എല്ലാരും പറയണ കേട്ട് ഇനി പൈസ കിട്ട ട്ടന്നൊക്കെ ആ ഒന്നും കിട്ടില്ല ഒരു സമ്മാനം കിട്ടി ഓലെ ഫോട്ടോം വെച്ചിട്ടുള്ളെ അല്ലാെ പൈസൊക്കെ ഓര വിഷയത്തി ഇത്ര പൈസയക്ക ഉണ്ട് അപ്പൊ അങ്ങനെ കിട്ടുന്നൊക്ക പറഞ്ഞിന് ഇവിടെ ഒന്നും കിട്ടിട്ടില്ല പിന്നെ കിട്ടിയതും കൊണ്ട് കുട്ടീന്റെ ഒരു അഡ്രസ്സും ഇല്ല അതിന് അതിന്റെ പാസകലും അതിന്റെ മാർക്കും കിട്ടി
കുട്ടിക്ക് എ പ്ലസ് ഒക്കെ ഉണ്ടോ
പിന്നെ അയിന്റെപ്പൊ ഒരു അഡ്രസ്സും ഇല്ലന്ന് പറയും ഏനെ ഞാൻ പറഞ്ഞതാ ഓളന്നെ പറയും ഇപ്പ എന്താപ്പൊ കുട്ട കിട്ടിയത് പോയി പിന്നെ ഓല ഒരുതുമില്ല പ്ലസ് വണ്ണിന് അഡ്മിഷൻ കൊടുക്കലു ഇതൊക്കെ വിചാരാ പിന്നെ
ഉം ഉം അപ്പൊ അവരെ നമ്പറൊക്കെല്ലേ നമ്പർ ഒന്നല്ലന്നു
നമ്പർ ഓളെടുത്തില്ല
അല്ല ടീച്ചർമാരക്കെ ഹെല്പ് ചെയ്ത
ടീച്ചർമാരെ അയിലുണ്ട് ടീച്ചർമാര് പിന്നെ ഓളടുത്ത് ഉണ്ടാവല്ലോ പിന്നെ ടീച്ചർമാർന്നെയാണ് ഓളുടെത് പിന്നെ ഇത് നോക്കിയണ്ടേ നമ്മളടെത് എക്സാമ് റിസൾട്ട് നോക്കണ എന്തായിപ്പ അതിന് പറയാ കിട്ടണപോലെ നമ്മള് ആ നമ്പർ അത് ടീച്ചർ ഉ- വാങ്ങത് ഓന്റെ നമ്പറൊന്നല്ല ഓന്ക്ക് വിളിച്ച് ച്ചോക്കാനൻ ഒരു ഇതും ഇല്ല അപ്പോൾ ഓള് പറഞ്ഞു ടീച്ചർ വിളിച്ചിക്ക നമ്പർ വിട്ട് ടീച്ചർ നോക്കിക്കാണാൻ വിട്ടത് അപ്പ അതിന്റെ ഒരു ദിവസം അതിന്റെ ഒരു പരിപാടി ഉണ്ടായിനി പിന്നെ എന്താ കൊറ സമയം
ആ ആ ആയിക്കോ ന്നാ